ഹലോ അലെോ ഹലോ ഇുന്നില്ലേ
ഹലോ
ഹ
ഹലോ
ഹലോ
ആഹ കേൾക്കണില്ലേ ആഹ് അപ്പൊ കേ എന്തൊക്കെയ വിശേഷം
ശേഷം എന്തൊക്കെയ എന്താച്ച ആ ആ നല്ല വിശേഷം സുഖംാണ്
ആഹ
എന്റെ ഭർത്താവപ്പ് നാട്ടിലുണ്ടോ
ഇല്ല ഇപ്പൊ ലീവ്ി പോവി ഉ അപ്പൊ രണ്ടു മാസം തന്നെ ആഹ
ആഹ ശരി
പോയിട്ടിപ്പോ ഒന്നര മാസമായി ഉ
ആഹ പിന്നെ എന്തൊക്കെ അവിടെ എന്താ ഹസ്ബൻറിിന്റെ ജോലി
അവിടെ എങ്ങനെൊക്കെഷറായിരിക്കയാണ് സൂപ്പർ നാൽക്കറ്റില്േ അവർക്ക് ഇവിടെ നാട്ടിലൊെ എന്തെങ്കിലൊക്കെ ഇ ഇഷ്ടംപോലെ ജോലി ഉണ്ട് പക്ഷെ നാട്ടിലൊക്കെ അവർക്ക് ജോലി ചെയ്യാൻ ഭയങ്കര മടിയല്ലേ കാരണം
അതെ അതെ
അത്ര സാലറി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞട്ടോ പിന്നെ അവിടെ നഞമ്മള് രാജ്യത്തന്നെ ഒട്ടു പോയി കഴിഞ്ഞ പിന്നെ എന്ത് ജോലി ചെയ്യാനും അവക്ക് മടിയില്ല എന്തിന് എത്ര എതാന ജോലിയാണെങ്കിൽ അവ അവിടെ ചെയ്യും കാരണം ആരും കാണുന്നില്ല ആ ഒരു ഇതിലൊക്കെ നേരെ പക്ഷേ നട്ടിലക്കെ എന്തെങ്കിലുമക്കെ ജോലി ചെയെ ചെയ്താ മറ്റതി അതൊക്കെ അവക്ക് ഭയങ്കര ഇതാണ് ഉ സാലറി കമ്മിയാണ് പിന്നെ അതൊക്കൊരു നമുക്കൊരു താഴ്ന്ന തന്നെ മറ്റുള്ളവർ കാണും അപ്പൊ ഒരു തുന്നതാണെന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ്
അതെ പക്ഷെ പിന്നെ ഒരു വിധത്തില് നമ്മുടെ ജീവിതാണ് കഴിഞ്ഞ അങ്ങനെ പോണത് ഇപ്പൊ നാട്ടിലാണെങ്കിൽ നമ്മ മക്കള നമ്മ ഭാര് നമ്മ ഉമ്മ ഉപ്പരക്കെ ജീവിക്ക െങ്കിലും ചെയ്ത് പക്ഷെ എന്ത ചില പ്രവാസ ലോകത്തേക്ക പോയവർക്ക് പിന്നെ ഇവിടന്ന് അവർക്ക് ശമ്പളമല്ല അവർക്ക് ജോലി ശരിയാവില്ലാരന്ന് അവർക്ക് തീരെ ക തൃ് മനസ്സിന് തൃപ്തി ഉണ്ടാവില്ല ഇവിടുത്തെ ഒരു ജോലി നമ്മൾ അത് ചിലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് പ്രവാസത്തക്ക് ഗൾഫ് രാജ്യങ്ങൾ പോയാൽ തന്നെ ഉള്ളൂ സമ്പാദിക്കാൻ പറ്റാന്നുള്ളത് പക്ഷെ പക്ഷ നാട്ടിലും എത്രയോ നല്ല നല്ല ജോലികൾ ഉണ്ട്
ഉണ്ട് തീർച്ചയായും ന നല്ല ജോല പക്ഷെ അവർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും നിർത്താൻ കഴിയും അവർക്ക്വിടുന്ന് കിട്ടുന്ന സാലറി ഇവിന്ന് ക സാലറി ഒരുപോലെ ആവുന്നില്ല പക്ഷെ അപ്പൊ സാലറി കൂടിക്കൂട്ടും്പര നമക്ക അതിനനുസരിച്ച് ജീവിതത്തില്ൽ ചെലവുകൾ കൂടി വരിയാണ് നേത മറിച്ച് അവര് നാട്ടത്തിെ നിന്ന് അത്യാവശ്യം ഒരു സാലറിയിയില് കിട്ടുന്ന സാലറി ആണെങ്കിൽ നമുക്ക് ജീവിതത്തിന്റെ മക്കളെ എല്ലാവരും കാണയും ചെയ്യ ഇവിടെ തന്നെ എത്തുന്നു പക്ഷെ അവർക്ക് ആ ഒരു ജോലിനോട് താല്പര്യമില്ല അവിടെ പോയി നക്കണം ഇ നമ്മുടെ നാട്ടിലൊക്കെറ രാജ്യത്ത്ന്നൊക്കെ വന്നിട്ട് എത്ര തൊഴിലാളികളാണ് ഇവിടുന്ന് തൊഴ എടുത്ത് അവര് അവര് നാട്ട അവര് ഇപ്പോൊ ബംഗാളികള് അവരൊക്കെ അവര് നാട്ടില നല്ല മുത ളരട്ടുണ്ടാവും നമ്മ ഇടു അതൊക്കെ മ ബിരിയാണ മണ് ഏറ്റിയ ഏ സെൻറിങ്ങ് അതൊക്കെ പറഞ്ഞ വെയിലള്ളാൻ പെയ്യാ മഴൊള്ളാൻ പെയയ്യ
ഉം ഉ ഇപ്പൊ നമ്മളെ നാട്ടിലുള്ളവര് ജോലിക്ക് വിളിച്ചുന്ന് കേക്ക് അവരിപ്പോ ഒരു മണി ഒരു ഒമ്പത് മണി വരുംഅത് അല്ലകിൽ ഒരു ഒമ്പതര-
ഓ വ പിന്നെ ഒരു മൂന്ന് മണിക്ക് ഇപ്പ വീട്ടില് എന്ത തെങ്ങിന്റെ ചോടൊക്കെ കളക്കാൻ വേണ്ടിട്ട് ഒരാളെ വിളിച്ചിട്ടുണ്ടോ കഴിഞ്ഞ വർഷം അയാൾ ഒരു ര മണ്ണിയൊക്കെക്കാരം വന്നിര്ക്ക മൂന്നേകാലായപ്പോക്കയാള് പണി കയ് കയ്ഞ് കേറി അപ്പൊ അയാള് എന്ത് പണി ജോലി ചെയ്തത് ആ നേരെ മറി റച്ചൊരു എന്താ ഞമ്മള് ബംഗാൾ ബംഗാള ന്ന് വെന്ന അവരെ മറ്റുള്ള അങ്ങനെ അവരൊക്കെ ആസാമിൽന്നും ബംഗാളിൽന്നൊക്കെ കൊറെ തൊയിലാളികൾ നമ്മുടെ നാട്ട ലേക്ക് വന്ന്ട്ട്ണ്ടല്ലോ തമിഴ്നാട്ട്ന്നൊക്കെ അവരൊക്കെ വിളി ക്കാണെങ്കിണ്ടല്ലോ അവര് നല്ലോണം ജോലി ചെയ്യും അവർക്ക് യാതൊരു മടിയോ പ്രയാസ സൊല്ല അവരിപ്പെങ്ങനെ നമ്മളെ നാട്ടിലെ പ്രവാസാണ്
ആ ഇതിനെക്കാട്ടുംക്ഷ കൂലി കൊർച്ചേണ്ടാവൊള്ളൂ അവര് വെല്ലാതെ റെസ്റ്റ് ട്ക്ക ല്ല പിന്നെ നല്ലോം അധ്വാനിക്കും ഞമ്മളവിടൊക്കെ മടി ആയിക്കുണു പണിട്ക്കാനൊക്കെ അവര്ക്ക് അവര്ക്ക് കൂടുതൽ റെസ്റ്റ് വാണം സാലറിം കൂടുതൽ വാണം കൃത്യത്തി അവ ല്ല സമയം ഫോണ് കളിക്കണംന്ന് ഒറങ്ങി നീക്കണം ഉച്ചക്ക് ഭഷ് ണം കയ്ച്ചയ്ഞ ഇവർക്ക് അങ്ങനൊന്നുല്ല ഇവർ വന്ന ഒരേ മൈന്റാണ് ജോലി ചെയ്യാന്ന്ള്ളത് ആ ജോലി ചെയ്യാ അത് കഴിഞ്ഞിട്ടുള്ള അവര് വേറെ
ആ പിന്നെ പ്രത്യേകിച്ച് അവർക്ക് കറാറൊക്കെ കൊടുത്ത്ക്ക്ണെങ്കി അ വരാ ജോലി തീർത്തിട്ട് പെട്ടെന്ന് വേറെ ജോലി ട്ത്ത്ട്ട് എത്രത്തോളം ഇവിടുന്ന് പൈസ അവർ സമ്പാദിക്കാൻ കയ്യും ജോലി ട്ത്ത്ട്ട് കഷ്ടപ്പെട്ട്ട്ടെന്നെണ് സമ്പാദിക്കാൻ കയ്യും അതവര് സമ്പാദിച്ചെട്ക്കും അതിന് യാതൊരു മടിയോ ഒരു എന്താ അവർക്കൊരു പോരായോ ഒരു മടിയോ രു കൊറവോ
ഒരു ഒന്നുല്ല ഉം അവര് നാർ ത്ത വെരും ചെയ്യും ള്ള ജോലി പെട്ടെന്ന് തീർത്ത് ള്ള കൂലി കൊടുത്താലും മതി ഇവര്ത് നമ്മ നാട് ഇതൊക്കെ ആൾക്കാരെ കിട്ടണെങ്ക ഭയങ്കര ഡി മാന്റാണവര്ക്ക് ണം വെയില് കൊള്ളാൻ വെയ്യ
ആഹ്‌ നാട്ടിലെ ഒരാളെ കൂലി ഇപ്പൊ ഇന്ന് ആയിരത്തി ഒരനൂറ് അതല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഈ സമയം കൊണ്ടിട്ടോ ഒരു അമ്പതു മണി കൂട്ടിട്ട് മൂന്നര വരെ അധികം ആയാലേ അത്ര വരെ എടുത്താൽ തന്നെ രു ത്തി എഴുന്നൂറ് രൂപ കൊടുക്കണം അന്നേരം മറിച്ച് ബംഗാളിനെ ബംഗാൾ ബംഗാളിനെ അസാമ നിന്ന് വന്ന തമിഴ്നാട്ടിൽ നിന്ന്ങ്ങനെ ആരേലും വന്നാ അവരെ ആരേലും ഒക്കെ കൂലിക്ക് വിളിക്കോച്ചെയ് അവരെ നല്ലോണം ജോലി ത അവർക്ക് നമ്മളെ പറഞ്ഞ കൊടുക്കണം ജോലി നമ്മളെ പറഞ്ഞാ
ഉം ഉം പറഞ്ഞവടെ ഭാഷ മനസ്സിലായി കിട്ടണം.
അതെ അതാണ് അവ ഒരു പ്രയാസള്ളൂ അല്ലാതെ അവരെ ജോലിയെടുക്കാത്ത യാതൊരു ബുദ്ധിമുട്ടുല്ല നല്ലവണ്ണം ജോലി ചെയ്യണവരാണ് മറ്റു വിദേശികളായ മറ്റു ജോലിക്കാരെ നമ്മളെ ഇവിടെ തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ എന്ന് പറ ചെറുപ്പക്കാറെക്ക് തൊഴിലില്ലായ്മന്ന് തൊഴിൽ ഇല്ലായ്മയല്ല ഇല്ല തൊഴില ഞമ്മള് ചെയ്യാത്തത് കൊണ്ട് മറുനാട്ടിന്ന് വന്നിട്ട് ചെയ്യാണ് അവരിപ്പ ഇവിടുന്ന് നമ്മളിപോ
കാരണം മറുനാട്ടിൽന്നൊക്കെ വരാൻ എത്ര ആളുകളാണ് അങ്ങനെ വന്നു ഇവിടെ ജോലി ചെയ്തു അവൻ എവിടുന്നാ സമ്പന്നരായി തന്നെ ഇവിടെ വന്ന് ജോലി ചെയ് നമ്മളെ നടിത്തവർക്ക് തൊഴിലില്ല അവർക്ക് മേൽ അനങ്ങി പണിയെടുക്കാൻ വയ്യാ മേൽ അനങ്ങാത്ത വല്ലോം ജോലി ഉണ്ടെങ്കിലുള്ള അവർക്ക് എന്താ താല്പര്യള്ളൂ
ഇപ്പോ നമ്മെ നാട്ടിൽ തന്നെ ഇപ്പോ വെയില് കൊള്ളാത്ത എ സിയിലൊക്കെ എട്ക്ണെ അത് ചെറിയ ശമ്പളത്തിനായാലും അങ്ങുടെ ജോലി ചെയ്യണ് അല്ലാതെ അവർക്ക് ശമ്പളൊന്നും പ്രശ്നല്ല കാരണം വെയില് കൊള്ളരുത് കഷ്ടപ്പെടരുത് ത്യാഗ സയ്ക്കരുത് അങ്ങനത്തെക്ക ഒരു ചിന്താഗതിയാണ് നമ്മളെ മലയാള കൾക് അതുകൊണ്ട് പ ങ്ങെനെ അവര് അവ പക്ഷെ അവര് പ്രവാസലോകത്ത് നല്ലണം ഇവിടത്തെക്കാൾ എത്രയോ ഇരുട്ടി ചൂടൊക്കെ അനുഭവിച്ചാണ് അവര് ജോലി ചെയ്യണ എന്നാലും അവർക്കൊരു തൃപ ത്തി ചെലെ ചേലെ ആളുകളുടെ തൃപ്തി എന്താന്ന് വെച്ചാൽ പ്രവാസ ലോകത്തേക്ക് പോകണം അവിടെ എന്തെേലും ജോലി ചെയ്യണം അവിടുന്ന് സമ്പാദിക്കാൻ കിട്ടും എന്നൊക്കെ പക്ഷെ ഇവിടെയാണെങ്കിലും എവിടെആ ഉ മ്പോ നമ്മള നാടാണ് നമ്മളെ കുടുംബം കാണും നമ്മള എല്ലാ പ്രശ്നങ്ങളും എല്ല നമ്മള അറിയും ഇത് നമ്മൾ നാട്ടിൽ വന്നാൽ പോണു പിന്നെ വരുമ്പോഴ അല്ലാതെ നമ്മള കാണില്ലല്ലോ ആ പക്ഷെ അതുകൊണ്ട് എന്താപ്പത്ര പ്രയോജനം ഏ ഏക
തെയ്യാറല്ല അനെ ഇവട്ത്തേറെ ചൂടും തണുപ്പും ഒക്കെ സഹ ചാണ് നിക്കുന്നത് വിടെ നുന്നത് ഇവിടെ ഇതേപൊലെ എല്ല ജോലി ചെയ്യാൻ തയ്യാറാണെങ്കി മേലനങ്ങി ണ്ടെി എല്ലാം ചൂൽ ചെയ്യാൻ തെയർ അവ കവിട്ന്ന്ണ്ടാക്കുന്ന അതേ സാലറി ഇവിടുന്നുണ്ടാക്കാം പക്ഷെ അവർക്ക് ആ പണി കെ ചെയി്ത് നമ്മ നാട്ടിൽ കാണുമ്പോ അതൊരു കുറച്ച്താണ് അതൊരു ഇല്ലായ്മയാണ് ആ ഒരു മെൻറാണ് അവിടെ പോയവര് എത്ര കഷ്ടപ്പെടാന ഒരു അവര് എത്ര കഷ്ടപ്പെടാന അവര് തയ്യാറടൻ അവിടെ ആരും കാണുന്നില്ല അവരെങ്ങനെ ആരും കുഴപ്പല്ല അവിടെഈ ത് ജോലി വേണെങ്കിൽ വെത്രെ ചൂ വെയിലത്തുള്ളതും ചൂടുള്ളതും
ആ ക്കെ ചെയ്യും ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ തൊഴില ഇില്ലാന്ന് പറയൂ നമ്മുടെ നാട് ത്തിൽ തന്നെ എന്തെല്ലാം ഒരു കൃഷികൾണ്ട് ആ കൃഷികളിൽ നിന്ന് തന്നെ എന്തെല്ലാം ഒരു ഒരു വരുമാനം നെടാം പക്ഷെ ആരണ ഇന്ന് നമ്മുടെ നാട്ടിലിൽ ഏത് ചെറുപ്പക്കാരാണ് കൃഷി കൃഷി ചെയ്യുന്നത് കൊറച്ച് പ്രായമായ ആളുകള് ഗൾഫിലൊന്ന് പോകാൻ വയ്യ എന്ന് കരുതി ഇവിടെ നാട്ടിൽ കൂടി അവരെന്തെങ്കിലും കൃഷി ചെയ്യ അതല്ലെങ്കിൽ പിന്നെ നമ്മളെ വീട്ടിലുള്ളവർ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കും അതായത് മറ്റുള്ളന്ത മല ബംഗാളികളെ തമിഴ്നാട് ആസാമ വന്ന് മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കണം കാരണം എന്താ വച്ചാ നമ്മള മലയാളികൾക്ക് ജോലി
ജോലി ചെയ്യാൻ വയ്യാ കാരണം അവർക്ക് മികച്ചളിയാ കണ്ട മികച്ചളിയ കൃഷിയൊക്കെ ചെയ്താലേ പിന്നെ ഇന്ന് ന്തായ്ന്റെ കൂടെ നിക്കണം ഒരു നല്ല ജോലി എടുക്കണല്ലോ അതൊക്കെ ഏത് സമയം ഒരു കൃഷിയ കാണെങ്കി അയിനെശെ ഷുശിച്ച് ങ്ങനെ നമ്മ ചെറിയ കുട്ടികളെ നോക്കണ പോലെ അയിനെ നോക്കണം ഇവർക്ക് ആ ഇവർക്ക്തിന് ഇവർക്ക് അതിന് ചെളിയ വയ്യ തോ കൂടുതൽ സമയം ജോലി ചെയ്യാൻ വയ്യ മഴ കൊള്ളാൻ വയ്യ ആ ഒരു മെയിന്റ ആാണ് അവർക്ക് ഇങ്ങനെ ഇതായി എസ്സീര്യൻ ത ആ ഒരു ഇതിലാണ് കാരണം അങ്ങനെയൊക്കെ ജോലി ചെയ്ത ഒരിക്കലും നമ്മുടെ നാട്ടിലൊ രുക്കുന്ന പ്രവാസ ലോകത്തേക്ക് പോകേണ്ട ആവശ്യല്ല അതായ ഇവിടെത്തന്നെ വാണ്ട മാതിരി ജോലി ണ്ട് ജോലി സാധ്യതകളുണ്ട് ഇങ്ങനെ കൃഷിയായിട്ടും തൊഴിലായിട്ടും എത്രണ്ട്
അതെ എന്നെ സംബന്ധിച്ച് ഇവിടെ എറെ ഹസ്ബൻഡിന്റെ അനിയന് അവിടെ ഗൾഫിൽ ഉം പൊറാട്ടപ്പണിയാണ് ഹോട്ടലാണ് ഹോട്ടൽ എന്താ നമ്മളുടെ നാട്ടിലില്ലേ പൊറോട്ട ഇ അവനെന്നെ പറയും അവിടെ കിട്ടണ കൂലി എനിക്ക് ഇവിടെ കിട്ടും പക്ഷ ക്ഷെ എന്നാലും അവൻ അവിടെ പോയാല ഒരു സമാധാനള്ളൂ ഓ ഓരോ പ്രാവശ്യം വരുമ്പോഴും പറയാം ഇനി ഞാൻ പോവില്ല ഇനിയാ പോലെ പക്ഷെ ഒരു രണ്ടു മാസം കഴിഞ്ഞാ എനിക്ക് ശരിയാവൂല അങ്ങോട്ട് തന്നെ പോട്ടെറിന്ന്
ആ അവർക്ക് അവിടെന്ന് കിട്ടുന്ന ആ് അവിടെ നിന്ന് പഠഞ്ഞ പിന്നെ അവർ ഇവിടന്ന്ാലക്കാത്ത പോലെ ആയിരിക്കും കാരണം അവിടെ ഇവർക്ക എല്ലാം ഇപ്പം കിട്ടന്ന് കയ്ക്ക് പിന്നെ ഒരു പ്രതീക്ഷയില അധികം കിട്ടുകാണ് അവിടുത്തെ അവിടുത്തത് ഇ ഇത്തെ പൈസക്ക ആക്കുമ്പോ ഇന്ത്യ മണിക്ക് ആക്കുമ്പോ കൂടുതൽ പൈസ കിട്ടാണ് അപ്പൊ അത് കുട്ടി കണ്ടാ പിന്നെ ഒരിക്കലും അവർക്ക് അവിടന്ന് നമ്മുടെ നാട്ടിലേക്ക് സെറ്റ്ാവാൻ തോന്നൂില്ല അെ അവിടെ തന്നെ നിക്കണം ഒരു ഇതാണ് ഇതിനെ കുുറിച്ച് പറയാനാണെങ്കിൽ കൊറെേ ഇനം പറയാനുണ്ട് ഞാന ഇന്നാ ഒഴിു വിളിക്ക കണ്ടിട്ടോ
ഓക്കെ ശരിെന്നാ